ആഹ്
എന്താ വിശേഷം ആഹ് കേൾക്ക്ൺണ്ട്
ആഹ് നല്ല വിശേഷം തന്നെ നിന്റെ വിശേഷംന്താ
ആഹ് ഇവ്ടെയും കൊഴപ്പല്യ സുഖായിട്ടിരിക്ക്ണ് ഫുഡൊക്കെ കഴിച്ചില്ലേ
ആഹ് കച്ചു
അതെ ആഹ് പിന്നെ മക്കള് ആഹ് ഞാൻ കഴിച്ചു
എന്തായി ഫുഡ്
മക്കൾടെ സ്കൂള് ആഹ് ഫുഡ് എന്താ സാദാ മീൻകറി അങ്ങനെള്ള കാര്യ ത്തിങ്ങളെക്കെ പിന്നെ ഉംന്താ അം ഇത് ല്ലേ കോവക്കെയല്ലേ അറിയോ കോവയ്ക്ക ആഹ് അത് മെഴുക്ക് വെര്റ്റിണ്ടാക്കീട്ട്
ആഹ് അത് അതായെര്ന്നു ഉം അങ്ങനെ ഉം പിന്നെ ഇഞ്ഞിപ്പ സ്കൂൾ തൊറക്കാനക്കെ ആയില്ലേ
പിന്നെ എ ഈപ്പ കൊർച്ച് ദിവസകൂടി കഴിഞ്ഞാപെരുന്നാളു കഴിഞ്ഞാ സ്കൂൾ തൊറക്കലായിലേ അവ്ടെ മഴയൊക്കെണ്ടവ്ടെ
ഇവിടെ മഴയൊന്നുല്ല്യ ഇപ്പൊ കാൽത്ത് ഇങ്ങനൊരു അന്തരീക്ഷം ഭയങ്കര മൂടികെ ട്ടീട്ട് ണ്ടാര്ന്നു ആഹ് ഇവ്ടെന്നും മഴന്നും പെയ്തിട്ടില്ല്യ ഇപ്പോ വെയിലായിറ്റ്ന്നെ നിക്ക്ണേ
ആഹ് ആഹ്
അങ്ങനെ ആഹ്
എന്ത
പിന്നെ ഇ പ്പ് ഇവടെ മോനെ അവനെപ്പ ചേർത്തി റ്റൊള്ളേ സ്കൂൾലേക്ക് ഫസ് ച്ച് ആയിട്ടൊള്ളൂ ഈ വർഷത്തെ എ
ആഹ് ഇവടെ മക്കളൊക്കെ വല്താണ് സ്കൂളൊക്കെ കഴിഞ്ഞത് ഉം
ആഹ് സ്കൂള് കഴിഞ്ഞാ
ഉം വല്യോരത് കഴിഞ്ക്ക്ണ് രണ്ടാമത്തോന്ഞ്ഞി ബിടെക്ന് സെക്കൻൻ്റിയർ
അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അഹ് രണ്ട് കുട്ടിയേള്ലേ അങ്ങേ ഇവിടെം രണ്ടാളാ പിന്നെ ചെർതാണ് ഹ് പിന്നെ സ്കൂൾല് ചേർത്തിറ്റ്ണ്ട് ഉം സി ബി എസ് ഇ ആയിറ്റ് ചേർത്തിക്ക്ണത് അപ്പൊ ആദ്യ തായത് പിന്നെക നമുക്കൊരു ടെൻഷൻ
ആഹ്
എന്താ ങ്ങനെന്ന്ള്ളതെയ് കുട്ടി ഇത് വരെ മാറി നിന്ന് ട്ടും പിന്നെ അഗനവാടി പോയിറ്റൊന്നും ശീലല്ലേ
അത് ശെരിയാകും അദ്യത്തെ കൊർചിസൊര് ബുദ്ധിമുട്ട്ണ്ടാവും
ആഹ് ആഹ് അതെ എം പോയി എന്തായാലും വിട്ടല്ലേ പറ്റൂ
അതന്നെ
ആഹ് മഴെക്ക്യാവുമ്പഴാണ് ബുദ്ധിമുട്ട്
അല്ല അവന് പോയി വണ്ടില് പോവാ. അതെ എ വണ്ടീലല്ലേ പോവും വെരൊക്കെ ചെയ്യാ പഴയ പോലൊ ബസ്സിലൊന്നും പോകണ്ടല്ലോ അറ
അതെ പിന്നെ അടുത്താണ് നമുക്ക് വീടിനടുത്താ.
അ ആഹ്.
ഇപ്പ അത് കാരണം കൊണ്ട് സ്കൂളിൽ പോണത് ബുദ്ധിമുട്ടില്ല. പിന്നെ പോണതില് പ്രശ്നം എന്താന്ന് വെച്ച എഴുന്നേക്കലാണ് കാലത്ത് എഴുന്നേറ്റ് ട്ട് നേരത്തെ എണീക്കാത്തൊരു ശീലുള്ള കാരണെ
അതൊക്ക് പോയി തുടങ്ങുമ്പ ശെരിയാവും കൊറച്ചീസൊക്കെരു ബുദ്ധിമുട്ടുണ്ടാവും
അതെ. അങ്ങനെയാവുമ്പോലാണ് ബുദ്ധിമുട്ട് ആഹ് എന്തായാലും ഇ ഇപ്പ ഇവനെയും സ്കൂളിൽ വി
ഹലോ. ഹലോ